ഫോണ് അയിന്റെ എടുക്ക വിവരം ഇപ്പൊ അതന്നെ അപ്പോത്തിന് ഫോണേ കട്ടായി അപ്പൊ പിന്നെ കട്ടായി എല്ലാ
ആഹ ആര് ഒക്കെ ഇവിടണ്ടേ ഒക്കെപ്പ സ്കൂൾ വിട്ടെന്ന് ചോറ് വെയ്ച്ച്ണു ഓരോരുത്തരു ചായ കുടിച്ച്ണു ഇന്ന് ഇവിടെ പ പള്ളിയില് നീർ ചണ്ടായി
ആ എന്തിൻ ആയ എന്തിന്റെ ആയെന്ത ഈ കാലത്ത് ആ മുമ്പർത്തെ നീർച്ചാലേ
ആ തെ മൊഹറത്തില് ല്ലതാണ്
മമ്പൊർത്തെ തങ്ങൾത്
ആ അന്നാണ് മമ്പർത്തെല്ല മുഹറം
സ്റ്റാസ് വെച്ച്ക്ക്ണ് അതാ ഞാൻ ചോയ്ച്ചത്
ആ അത് ന്നാണ് അറീണ്ട് മമ്പ ർത്ത്ത്തെ ഒരാഴ്‌ചോളായി തൊടങ്ങിട്ട്ന്ന് അന്നദാന കാര്യങ്ങളൊക്കേണ്ന്ന് ഇപ്പോ ആരോ പറഞ്ഞു വസീലന്
ആ അതന്നെണ് അല്ലാരും സ്റ്റാറ്റസ് വെ
ആ സ്റ്റാറ്റസ്റ്റ് ഇട്ട് അവിടെ അടുത്താണ് ഈ മമ്പുറം
ആ കൊഴ്പ്പ പ്പല്ല്യ അപ്പ അത് ഞങ്ങൾക്ക് കോട്ടക്കല് ഇല്ല്യ ഞാൻ ഇബടെ അങ്ങനെ പോവൂല
ആ അയ്ശരി
ഇവിടെ അങ്ങനെല്ലാന്ന് മമ്പർത്ത് ന്നാർഞ്ഞ കോട്ടക്ക എത്തണം എട്രിക്കോട് ആ വാകല്ലേ ആ ഇത് ൻ്റെ വാപ്പ അവിടെ പള്ളീലാണെയ് ആ
ള്ളിയില് തേങ്ങാച്ചോറും എന്താ എർച്ചി
ല്ലോട്ത്തുണ്ടാവും പള്ളി
ആ തേങ്ങാച്ചോറ് എർച്ചിണ്ടായിരുന്നു ഉം
ങ്ങളവിടെ തേങ്ങാച്ചോറ് എർച്ചി ആ അപ്പോ അപ്പൊ രാത്രിയാണോ ഉച്ചക്കക്ക് ഉച്ചക്കക്കല്ലേ കിട്ടിയത്
ആ ഉച്ചക്കെക്കാ കിട്ടിയത് പോത്താ പജ്ജാ എന്താന്നൊന്നും അറിയില്ല ഉം
ആ എന്താ പയ്യൊന്ന് ഇണ്ടാവുല പോത്തന്നെണ് വെറുപ്പിക്ക്ണ് ഈ പയ്യ്നൊന്നും ങ്ങള് പറിയല്ലി ഈ പിന്നെ പിന്നെന്തൊക്കെ ചായക്ക് ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടിയ ഉഴുന്നിന് വള്ള ഉഴുന്ന് വടക്ക് വെള്ളത്തിലിട്ട് ത് ഞ്ഞേ സമയം കഴിഞ്ഞപ്പോ ആണ്ട് ഫ്രിഡ്ജിക്ക് വെച്ച്
ആത് ശരി
ഇപ്പോ ഇന്നേരത്ത് ഉണ്ടാക്കാൻ നിന്നാല്ലേ
ആ ഇജ്ജ് നല്ലോണം എന്താ പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും
ഞാൻ അടുത്തതുണ്ടാക്കീട്ട് ഇങ്ങക്ക് വിട്ടെരാച്ചിട്ടെരുന്നു
നല്ല പലഹാരം നല്ല ബിരിയാണി ചിക്കനും മട്ടനും അങ്ങനത്തൊക്കെ എല്ലാതൊക്കെ നല്ല ഉണ്ടാക്കുവല്ലോ പറയാ
ഇന്നാ പിന്നെ പൊറത്തിക്ക് പോണ്ടല്ലൂന്നു
ആ അതന്നെ ഒന്നും പൊറത്തുന്ന് അധികം പെരേല് ഇണ്ടാക്കല്ലേ ചെയ്യാ ഇന്നിട്ട് പിന്നെ
എല്ലാ
ഏ ഇപ്പാന വർത്താനം എന്താ ഇപ്പാക്ക് ഇനി മൂന്ന് മാസം കൂടി ഇടണേ
ക്ക്
അനിയത്തിയോ ആ വരലിണ്ടേ
തന്നെ
ആ അനിയത്തിയൊക്കെ നിക്കാൻ വരും ആ
അപ്പൊ അടുത്തന്നെയാണ്
അടുത്ത ഓൾ ചെറ്കരേണ് എന്നാലും ഓൾ എപ്പളേലൊക്കെ വരും
പിന്നെ എത്ര ദിവസം നിക്കും അപ്പോ ഓൾടെ മാപ്പിള എവിടെയാണ്
ഓടെ മാപ്പിള ജിദ്ദയിലാണ് ആ സൗദി തന്നെ ഒരു പിന്നെ ഒരു അനുജത്തി കൂടി ഉണ്ട് പാലക്കാടാണേ
അപ്പോ
ഒ അനുജത്തി പാലക്കാട് ആണ് പറയ
ക്കാന്
ഏ
അത് ശരി അഞ്ചത്തി നിങ്ങളെ അടുത്തിക്കാ വരല്ലേ
പെര പെര പ്ലാത്തിയിലാണ്
തന്നല്ല
ആ അവിടുന്ന് കൊറച്ചു- ആയിമ്പത് ഉറുപ്യല്ലേ ഓട്ടോറിക്ഷക്ക് പോകാണെങ്കിൽ ആയിമ്പർപ്യ കൊടുത്താൽ മതി ആഹ അങ്ങനെയ അപ്പൊ എപ്പഴും വേണീ പോയി പോരാ അപ്പൊ അങ്ങനെ നിക്കൊന്നുമല്ല
ഉം നാത്തൂമാരില്ലേ നിങ്ങക്ക്
രണ്ട് നാത്തൂൻമാരുണ്ട് രണ്ട് നാത്തൂമാരുണ്ട് രണ്ട് അനുജത്തി ഉണ്ട് രണ്ട് ആങ്ങളമാരുണ്ട് അങ്ങനെ ഞങ്ങൾ നാലഞ്ച് കുടുംബ അഞ്ചു മക്കളാണ്
ഉപ്പണ്ട് ഒരുമ്മണ്ട്
ആഹ ഒരിപ്പാന്റെ കാല് മുറിഞ്ഞു ഒരു പാടെ കാല് മുറിഞ്ഞു ആ വെക്കുമ്പോ അതിന് അത് നീന്താ പ കടക്കി കിടന്നിട്ട് ഇറങ്ങാൻ വയ്ക്ക പറ്റില്ല മൂന്ന് മാസം കൂടി കച്ചണത്രേ വെട്ടണെങ്കി ആഹ
പിന്നെ
ഒക്ക സരി ആവും അല്ലാതെ പ്പന്താ ഉം പ പടച്ചോൻ ദുനിയാവൽ എല്ല തരുന്ന തൊക്കെനമ്മൾ വാങ്ങാ ആഹ
പിന്നെ പിന്നെ ഇപ്പോ ചായപ്പണിയിലായിരുന്നേ
ചായപ്പണിപറഞ്ഞാല് ഇന്നിപ്പ ചായ കടി ഒന്നു ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ആഹ അതന്നെ പിന്നെ
പിന്നെ
മോൻ മ ചെറുക്കം വിളിച്ചിരുന്നില്ലേ
ഏ ഏ അത് രാത്രി രാത്രി ഒന്ന് വിളിക്കൂ ഇങ്ങണ്ടല്ലെങ്കി ഞാൻ ആണ്ട് വിളിക്കും
ആ
ആകെയുള്ള ഒരാ ആശ്വാസതല്ലെ
അതല്ലേ അതന്നെ നമ്മക്ക് ഇപ്പോ വേറെ ആ ക്ക്എന്താ ഒറ്റന്ന ആകട്ടെ
ഒക്കെ ശെരിയാവും മറ്റേ മോൻ കെട്ടിക്കൊടന്നഎനിക്ക മോളായില്ലേ
മോളായി അപ്പൊ ആണും പെണ്ണും ആയില്ലേ എന്താ ആണുങ്ങളില്ലാവർക്ക് പെണ്ണുങ്ങളെവുടുന്നാ പെണ്ണായി പെണ്ണില്ലോൽക്ക് ആണ് ണ് വന്ന ആണായി
ഉം
ആ അങ്ങനൊക്കെ ആ
ഒന്നെക ഒന്ന്ണ്ടല്ലോന്നോ പത്തിരുപത് വയസായില്ല ഒന്നക്ന് ഒന്നുണ്ട് ഉ അത് ല്ലാത്തൊരു പോണം അളളാ ആതക്കവിളിക്കല തുടങ്ങിക്ക് ഞാൻ പറഞ്ഞ അതെ ഇ പ്രശ്നം പിന്നെ തുടങ്ങിയ കാരണേ ഞാൻ വിളിച്ച എല്ലാവരും കൂടെ അല്ല അതെല്ലാം ഞാൻപ്പോൾ എൻ്റെ ഫ്രണ്ടോളെ കൂടി പോയിക്കണ് ഇവട്ക്ക് കടപ്പറത്ത്ക്ക് കൂട്ടായി അപ്പ ഞാ പർ ഞാൻല്ലാന്നർഞ്ഞ് മെല്ലെ മുങ്ങി
അഹ് ശരി അഹ് ശരി ആ
മീനും ചോറ് നിന്നാനും ഇപ്പോ കൂടി വിളിച്ചപ്പോ ഞാൻ മെല്ലെ മുങ്ങി കാരണം എനിക്ക് സ്വാ ദിന്റെ ശ്വാസം അലർജി പ്രശ്ന ഒക്കെ
എന്താണ്ട് ഇപ്പൊ മറ്റേ കൂട്ടുകാരത്തിന്റെക്കെർ ത്താനം ഫ്രൻസിന്റെ
സുഖായിട്ട് പോണ് ഇതന്നെല്ല പണിയള്ളൂ ഓള മാപ്പള പോയി സുനിമോള മാപ്പള പോയി ആ ടെൻഷനിലാണ് ഡ്രൈവിങ്ങ്ന് രണ്ടാന്തി ആണ് ടെസ്റ്റ്
അതെ ആ
പോയി
ആ ഇഞ്ഞ്പ്പോ ഒറ്റക്ക ഓള് പോക്ക്
ഡ്രൈവിങ്ങ് അല്ലെങ്കിലും ഓളോറ്റക്കെന്നെ പോക്ക് എല്ലാ ഇല്ല ഇല്ല ഓളെ ഇളച്ചയും പോണ്ട് ഓളെ
ഉം ആ ആ
ഓല് എല്ലാവരും കൂടിയാണ് പോണത്
അതന്നെ
ഡ്രൈവിങ് അടിച്ച സുഖമായിലൊക്കെ ഓള് പിന്നെ കാറാണ് കാറു ലെ
എന്താന്നോ പഠിച്ച അവനാൻക്ക് പിന്നെ അവനാന ളസ് ണ്ട അവനാന എന്തലും ഒരാള് ആ ഉണ്ടെങ്കി അതൊരു ഇത് തന്നെയ
പഠപ്പിച്ച കൊട്ക്കും ഓളോടെ ഇണ്ടേയ് വണ്ടി പെൻഷനായിരുന്നത് കാരണം അഞ്ചര ആറ് മാസം നിന്നിരാള്
ആ അതെ ഉം അപ്പൊ ഇടങ്ങറെന്നെക്കാറി പോയാലേ
പെരേന്നേട്ക്കും പോക
പോകുക അതാണ് ഒന്നാമത് ആഹ്
കൊടുത്തന്നെ
അത് ശെരി ആ അപ്പൊ അങ്ങനത്തെവർക്ക് പിന്നെ വർക്ക്
ആ ഞാനന് പോണച്ചിട്ട ഇരുന്നേ ഞാനു ഓളെടുത്തു വിളിക്കുവായിരുന്നു പിന്നെക്കെ അവസാനത്തെ ദിവസാണ് ചാൻസ് കിട്ടിയാ പോകാനപ്പം ഇനിക്കൊരു ഞാൻ അത്രയും ആറു മാസം നാട്ടിലുണ്ടായി എന്ന് വിളിച്ചു പിന്നെ ഫോനങ്ങു റൂമി സാങ്കതി
അ സാ ന്റെടുത്ത് പറ്റൃ. അയിന്റെമുന്നൊന്ന് പോയി പോരണ്ടേനു ഓനെ കാണാനൊക്കെ. ഉം. ഉം
വയോ വാ വർത്താനംപറഞ് ഇരിക്കാന്ന് പറിം അപ്പൊഞാൻ തൊന്നെ ഇഅസ്ഥ ത്‌ല്ലല്ലോമ്മക്ക്.. അലർജിന്ന അലർജി വല്ലാത്ത എടേ, കാണുന്ന അസുഖല്ല അതാാണ് കാണുന്നവർക്കല്ല സുഖം
എന്താ മക്കളെ. അസുഖത്തിന്റെ കാര്യന്നും പറയണ്ട പ്പൊ. ളേച്ചന് എളേച്ചനും ആ അതിന്റെ അറ്റാക്ക് വന്നിട്ട് പോപർശം കഴിഞ്ഞ് മഞ്ചേരിന്ന് പോ ഇന്നലെ കൊടുന്ന്ക്ക. അയിനു അ
പ്രായണ്ടാ
പ്രായം മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടാവും.
എല്ലാന്ന് യേ കുട്ടികളുണ്ടാ
മൂന്ന് കുട്ടികളുണ്ട് ഉം എന്താ കാട്ട പടച്ചോ തര്ന്നൊക്കെ വാങ്ങ അല്ലെ അപ്പൊ എന്താപ്പ പറ
നിങ്ങളെ മൂത്തച്ചക്ക് എന്താ വയ്യാ
മൂത്തച്ചിക്ക് ഓക്കും ത് ന്നെയ വല്യാ ഇതൊന്നുല്ല ക്യാൻസർ ആണ് അറിയണ്ട് അപ്പൊ വലിയപ്പൊ കുടിക്ക് കൊന്നക്കണു ആർക്കു കാണാനൊന്നും പറ്റൂല ആഹ് ഒമ്പത് മണിക്കൂറാണ് ഒപ്റേഷൻ ഒമ്പത് മണിക്കൂറാണോ ഓപ്പറേഷൻ? അപ്പൊ ആ വള്ളത്തെ മുറിതി ഒണങ്ങാനങ്കിൽ ഇൻഫെക്ഷന ഇതൊക്കെ ആകുമായിരുത് കാള് എന്നാല് ഇറിഞ്ഞിട്ട് ആർക്കും കാണാൻ പറ്റൂല അറിഞ്ഞിട്ട് ആഹ്...
എന്ന പറ്റി അല്ല നോക്കണ ആൾ ആള്ക്കന്നെ പട്ടൊള്ളു അവടെനിക് ക്കന് മാറി നിക്കാനും കൂടി പറ്റൂല
ആഹ് പറ്റൂല അതാാണ്പ്പോ ഗതിടേയ് പിന്നെന്താ അ അടുത്ത് പിന്നേയ് മ മക്കള് മൂന്ന് പെൺകുട്ടിയളണ്ട് മാറി മാറി നിക്കും ആഹ് അതന്നെ ഓലൊക്കെ വല്യ കുട്ടികൾ കെട്ടിച്ചാലാണേ നാല് പെൺകുട്ടിയേള
അത് കുഴപ്പല്ല ഉമ്മാർക്കുംവേണ്ടി കുറച്ച് കഷ് പടവാ ഉപ്പാർക്കും ഉമ്മാർക്കും ഞാൻ വിചാരിച് ഇങ്ങ പെൺകുട്ടിയെളൊന്നും ഇല്ലെങ്കില എടങ്ങേറ് അല്ല പെൺകുട്ടിയെളൊന്നും ഇല്ലെങ്കില എടങ്ങേറ്
ആഹ് നാലും കൂടി ചെറുത് ഇന്റെ പെണ്ണിന്റെ ഒപ്പാണ്
ആഹ് അല്ല മര്യക്കളൊക്കെണ്ടാവുമ്പളെ മര്യക്കളെ ബുദ്ധിമുട്ടിക്ക്ണക്കായാലും പെൺകുട്ട്യേളെല്ലെ നല്ലത്
എന്ത ജോല്യാണ് പിന്നെ രണ്ടാള് ഗൾഫില്വാണ്
തന്നെ ഇന്റമ്മാക്ക്പ്പോ അസുഖാ യിട്ട്പ്പോ കണ്ടിലെ പെൺകുട്ട്യേള്ണ്ടാകുമ്പളല്ലേ ഞമ്മക്ക്
ആഹ് പിന്നെന്താ ആൺകുട്ട്യേളെക്കാട്ട് ഉപകാര പെൺകുട്ട്യേളെട്ടെയ്
ഇന്നങ്ങ് മൂച്ചിമ്മെ കേട്ട്ണ്ട് ഞ്ഞിപ്പോ ഇഞ്പ്പോ ഇങ്ങനെ ഇങ്ങനങ് കൂവി ഇന്നെ ഇന്നെ ഇങ്ങനെ മൂച്ചിമ്മേകേട്ടീട്ട് അടുത്ത പ്രസവിക്കാൻ ഇക്ക് നേരല്ല
ഹ് ഹ് ഹ് ഹ് ഹ് അള്ളാ ഹ് ഹ് എന്താണ്
ഏഹ് എന്തായാലും അള്ളാഹു ആയുസ്സും ആരോഗ്യവും തരട്ടെ പടച്ചോനേ റബ്ബേ എന്താ എന്നിട്ട് വയറ്റന്നുള്ളിന്ന് ആകെ പരന്നക്കണോ അതോ-
ആഹ് വയറ്റിന്റെ ഉള്ളില് എന്താ ആകെ- ദഹിക്കുണുന്നാ പറയണത്
കൊടലിന്റെ അതിനി കൊറെ ആ കോടലിന്റെ മാറ്റിവെച്ചിട്ടുണ്ടാവും കോടല് ആ ഞങ്ങടെ അവിടെ ഒരാൾക്ക് കോടല് ബ്ളാസ്റ്
അത് തന്നെ ഇപ്പൊ അത് കഴിഞ്ഞട്ട് വേറെ രസം ചെറിയ എളേചിക്ക് ഉപയോഗ- ഗർഭപാത്രത്തില്
ആഹ് ആഹ് ഗർഭപാത്രത്തെ ആ തടിപ്പല്ലേ
ആഹ് അത് അത് കുമിളേ എന്തൊക്കെ പറഞ്ഞിട്ട് ഉം ആ എന്നിട്ടല്ല അവക്ക് കൊറച്ച് കൂടുതലാ ടെസ്റ്റിന്- ട്ട്ക്കാണ്
അതെല്ലാരും ഇന്റെ കഴുത്ത്ന്നാൾ ചെറുതായിട്ട് ചെയ്തിട്ട് ടെസ്റ്റിന് വിട്ടല്ലോ ആഹ് അതെന്ത് ചെയ്താലും ഡോക്- വൗ ഓ ട്ര ഡോക്ടർമാരെ ഉത്തരവാദിത്താണത് ചെർതായിട്ടൊരു കുരു ചെർതായിട്ടൊരു കുരുണ്ടെങ്കിലും അത് ചെയ്യു അത് ആഹ്
ആഹ് ഓല്ക്ക് അയ്‌മല് മര് തേ പൈസണ്ടാക്കണം പിന്നെ ആഹ് അയ്ക്കോട്ടെ ശെരി ഓക്കെ ഓക്കെ ശെരി